ഹലോ എന്താ പണി കേക്ക്ണ്ടോ
ആഹ് കേക്ക്ണ്ട് ഇവടെ അങ്ങനെ കെട്ക്കാണ് ഫുഡൊക്കെ കഴ്ച്ച് ഇപ്പം ഫ്രീ ആയിട്ടങ്ങനെ മക്കളൊക്കെ ഒരു പാത്താക്കി ഉറക്കി ഇല്യ വെർതെങ്ങനെ കെട ക്കാണ്. ഹസ്ബന്റ് വരാതെ ഒർങ്ങൊന്നുല്ല കെട്ക്കാന് പത്തര പയ്നൊന്നണിക്കാവുന്ന് ഹസ്ബന്റ് വന്ന് ട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് കൊടുക്കുള്ളൂ പിന്നെ മക്കളൊക്കെ ഒർക്കി പ്പളെ ഒന്ന് ഫ്രീ ആയി കിട്ടി അപ്പോ നിങ്ങളൊക്കെ ഫുഡ് കയ്ച്ചില്ലേ
ആഹ് ഫുഡയ്ച്ച് കെട്ക്കാ അയ്ന് ഹസ്ബൻഡിന് കൊടുത്തിട്ടില്ല ഞാനും കഴിച്ച് പിന്നെന്താ വേറെന്ത്‌ അതെ അതെ
അതാണ് കഴിഞ്ഞ കിച്ചൺന്ന്ട്ട് പോരാ ഈ തൺപ്പായിട്ട് എന്തോരു തൺപ്
ആഹ് അതന്നെ നേർത്തെ ഭക്ഷണം കയ്ച്ചണം എല്ലാ ഇങ്ങനെ കുത്തർന്ന്ട്ട് എന്താലെ ഭക്ഷണം ഏഴ് മണിന്റെ ആറ് മണിന്റൊക്കെ മുന്നെ കഴിക്കണം ഇസ്ലാമില് നമ്മളെതിലന്നെ പറീണ്ടല്ലോ ഭക്ഷണം നേരത്തെ കഴിക്കണംന്ന്
ആഹ് കഴിച്ചിട്ട് അങ്ങനെ നമ്മള് ഒപ്പം കഴിച്ച പാടന്നെ കെട്ക്ക
കെട്ക്കാനും പാടില്ല അപ്പം നീര് വരും പി ശാരീരത്തില് അവിടിം വടിം
ആ അയ്ന് ന്ന് ഈ നേരത്തെ വെയ്ച്ചാലെ മക്കളും കുട്ടികളുംല്ല ഓല് ഒരു തല വയ് ചെയ്യാതെ പിന്നെ നമുക്ക് അവിടെ വെയ്യ്ച്ചാമ്പറ്റോ കുട്ടികളെ എയ്ത്തും വായനിം കഴിഞ്ഞിട്ടെ ഓല് തിന്നാൻ വരുള്ളൂ
ആഹ പ്പ ഈ പൊർത്ത്ന്ന്ള്ള ഫുഡും കാര്യവും ഒക്കെ തിന്നാന്തന്നെ താരോ
കുട്ട്യേക്ക് പെരീത്തെ ചോറും കൂട്ടാനും എത്തും മാണ്ട
ആ അതന്നെ ഞാൻ അതാ പറഞ്ഞത് ഈ മന്തിയിലൊക്കെ എന്തെലാ നാണ് അജ്നാമോട്ടെ അടങ്ങി
അത് തന്നെ അതിന്റെ ആ ടേസ്റ്റോൺടെന്നെ നമ്മള് പിന്നെ ഓർഡർ ചെയ്യണല്ലോപ്പൊ ക്ക ആരെ ണ്ടാക്ക്ണ്ടാ ഒക്കെ ഓഡർ ചെയ്യാ ഇങ്ങട്ട് എത്തിച്ച തിന്ന
ബിരിയാൻ വെക്കണ്ടയ്
ആഹ് അപ്പൊളും ഓർഡർ ചെയ്യ അത് നഷ്ടമാണ് പിനത്ത് സെരിക്കിനും ഇറച്ചി വേകൂല
ആ നമ്മള് പരിൽ ഉണ്ടാക്കണ ബിരിയാണി ഉണ്ടാക്കണ അത്ര ബുദ്ധിമുട്ട് കൂടി ഉണ്ടാവോ
വൃത്തിയൊന്നുല്ല ഓല് അങ്ങനെ കഴ്കൊന്നൂല്യ ഓര്പ്പോ നമ്മള നന്നാക്കാനാ
ആഹ ഇന്റെ ആരോ ബന്ധുക്കൾ പറഞ്ഞു ഒരു ഹോട്ടലിൽ നിന്ന് അറിഞ് ഇറച്ചിയൊക്കെ ഒന്ന് വെള്ളം പരോള്ളോലെഡോ
ആ വെള്ളം പാരോള്ളു ന്നാൾ പ്പോ വെച്ച് കൊട്ന്നിട്ട് തുങ്ങല് ചമ്ച്ച് ങ്ങനെ തിന്ന് കഴിഞ്ഞിന്റെ ശേഷം ത്തത് ആടുംങ്ങാട്ടും വൃത്യാക്കെപ്പോ തുമങ്ങല് അയ് ന്റെറബ്ബേ മതാക്കി പോരിച്ച ച്ചാണ്ട് ബിരിയാണ് വെച്ച് കൊടന്നാണ് ആ ഇറച്ചിടുത്ത് കടിച്ച് തിന്നാണ്ട് ഇത് ഇങ്ങനത്തെ ഒരു നമ്മുക്ക് തൊള്ളില് തടിമ്പോ ഒരിതണല്ല അത്ടുത്തോക്യപ്പോണ്ട് വല്യൊരു തുങ്ങൽ അറപ്പായിട്ട് പിന്നെങ്ങട്ട് പിന്നെ ചോറ് വേയ്ച്ചിട്ടന്നെല്ല
ആ ത് ങ്ങക്കാ കിട്ടിയത്
ഇൻകിട്ടി ഇവിടെ ഇവിടെ ത്തോ ഉമ്മാന്റെ ആണ്ടിന്റെ പരിപാടിലെയ് നമ്മൾ ലാസ്റ്റ് തിന്നപ്പോ അങ്ങനെ കിട്ടി ഞാൻ പറയാം അപ്പ അയിന്റെശ ന്ക്ക് എന്തോരു വേർപാറിയോ ഈ വെച്ച് കൊണ്ടര്നോക്കെ കെക്കൂലെന്നെ നമ്മൾ എത്ര വട്ടം കെക്കും ഒൽ പ്പോ ആ ഒരു താക്കിയാണ്ട് ഇടും ആഹ്ഹ് നാലും അതന്നെപ്പ എല്ലർക്കും ആഹുഹ്സ്യം ആരപ്പതോക്കുണ് ബിരെണി ഉണ്ടാക്കില്ലെങ്കിലോ ഒക്കെ മടി നമ്മക് ഒക്ക മടി ഉണ്ടാക്കാനും പുട്ച്ചാനും അതുകൊണ്ടന്നെ ഈ സോക്കടും കേടും ഒക്കെ വര്ണത് പ്പതന്നെ നീച്ചട്ക്കന് ഈ കജ്ജും കാലും വേദനിം
ആഹ
ആടീ എവിടെയും കെടുന്നാ നീച്ചാ പിന്നെ കജും കാലവും കാല്മുട്ടും വേദനായിട്ട് വെഴാ
ആ അതന്നെ
മേനനങ്ങി എത്തും ഇട്ക്ക്ണില്ലല്ലോ
അത് വെയിറ്റ് ഒക്കെ ഉള്ള ആളാണ് നിങ്ങള്
ആ അപ്പ നല്ല വെയ്റ്റച്ച്ന്ന് ഞാൻ എന്റെ മോൻകോപ്പറേഷന അപ്പൊ പ്രസവം നി ത്തിയെ ത്തിയതോട് കൂടി ഞാൻ ആൻഡ് തടിച്ച് ചെലര് അങ്ങനെ തുടച്ചന്ന് ക്കെ പ്രസവം നിർത്തിയാലേ ഇനിക് മൂത്തത് ആ അത്തത് പ്ലസടുന് പഠിച്ചന് പിന്നെ അതിന്റെ തായൊക്ക ഉള്ള കുട്ടികളാണ് ചെറുതിന് ഇപ്പൊ എൽ കെ ജി മൂന്നരയസ്സൽ ഇപ്പോ ചേർതെയം ചെയ്തു
ഉ ചിലവല്ലാം വെറ്റ് കടും ചിലൾ ഇങ്ങനെ തിന്നിട്ടുണ്ടെങ്കിലും വെറുതേനെ
ആ ഞാനന്ന തീരെ തടിലാത്ത ഒരാളേയ്യന്ന് ആ നിർത്തലോട് കൂടി പിന്നെ ഇപ്പൊ നാലകൊല്ലായി നിർത്തിയിട്ട് അപ്പൊ അങ്ങനെ തടിച്ചു വരണ് ഒരു സൈസ് ബോറാണ് തൈറോയിഡ് ഇതന്നില്ല എല്ലാം ചേക്ക കുഴപ്പില്ല പക്ഷെ ആ നിർത്തിയത് പറ്റില്ല
ഭാക്ഷണ കുറച്ചെല്ലാം കഴിക്കൊുള്ളൂ
ഭക്ഷണം എത്താ തീരെ തിന്നുടില്ല ചിലപ്പോക്കെ എപ്പള്ളാണ് ഇറ്റങ്ങളൊക്കെ പറഞ്ഞച്ച ഒരു രണ്ട് ദോസ തിന്നെങ്കിൽ തിന്ന് അത് പിന്നെ ഒരു ഉച്ചക്ക് രണ്ട് വറ്റ് ചോറ പിന്നെ പോ ഈ രാത്രി ആയ ചെപ്പം വൈന്നാറൊക്കെ കുടികളൊള്ളൂ ഭർത്താവിന് ഇവിടെ ഒരു കാട സൂപ്പർ മാർക്കറ്റിന്റെണെ
എന്താലേ അ ചലോര് താ ഞാനൊക്കെ തിന്നാലും കാണും അതിന്റെ ശരീരത്തെ കാണും ചെയ്യും
ആ ആ അയിന്റെ തിന്നാലും തിന്നില്ലെലൊക്കെ നമ്മ തിന്നില്ലന്ന് പാറു പറഞ്ഞു
തിന്ന് തിന്നാ തടുക്കുവേലൊ
ആഹ തിന്നാ ഞമ്മള് തിന്നാതെക്കര്ത് ഞമ്മള് കൊറച്ചീച്ചേങ്കിലും തിന്നണം ഗ്യ ആസരണം തടിച്ചും
ആ അതന്നെ ഇങ്ങളിപ്പോന്നിപ്പോ രാ ത്രി ഭക്ഷണം കഴിക്കാണെങ്കി തന്നെ ഒരിത്തിരിയെങ്കിലൊരു അരക്കോരു കയ്യണേ തിന്ന ഇന്നാതന്നെ ഡോക്ടർ പറയണ്ടേത് തിന്നാതെന്നാലും തടിക്കും
ആ തിന്നാതെക്കലൊന്നുല്ല്യ ഞാന്പ്പനിപ്പ തടിണ്ട്ച്ചിട്ട്പ്പൊ ഞമ്മള് കൊറെ തിന്നാന്ന് വെച്ചി ട്ട്പ്പോ ഞാൻ പറയാ ഏതായാലും മരിച്ചാനായി ഇനിപ്പയ്ന് അത്ര കാലൊന്നോണ്ടാവൂല ഏ ആത്തപൊങ്ങനെ നോക്കീട്ട് ന്റെ പുദ്യാപ്പറിയും ഇങ്ങനെ തടിച്ചാല് മയ്യത്തും കട്ടില് ഞാൻ പറയു ൻ്റാങ്ങളാരൊന്നും മുറിച്ച
ഞാ അതൊക്കെ ന്ന്ട്ടില്ലല്ലോല്ലോലെ അയിനു അറിയല്ലാ തിന്നിട്ട് ല്ലല്ലെല്ലാട്
ആ അപ്പൊ ഞമ്മള് തിന്നീല്ല്യ പറ പറിയ ജിപ്പൊ തിന്ന്ല്ല്യേച്ചിട്ട്പ്പൊ ആരു പറയൊന്നുല്ല്യാന്നെ അതന്നെ അങ്ങനത്തെ തടിയാണ് ഞമ്മ മത് തിന്നീല്യാച്ചിട്ട് അത് ഞമ്മക്ക്പ്പോ തിന്നെച്ച മ്മക്ക് വെഷ്പ്പുണ്ടാവല്ലോ തടിണ്ട്ച്ചിട്ട്പ്പൊ.
ഞാൻ തന്നെ പറഞ്ഞുന്നാളെ ഷവർമ്മന്നാണ്ടെന്തോ ഏതോ കുട്ട്യേള് മരിച്ച്ന്നൊക്കെ പറഞ്ഞ് ന്നിട്ടു ഈ ആൾക്കാര് ശവർമ്മ പിന്നിം വാങ്ങി തിന്നന്നെ എന്താണ് നല്ല മണാ ആ ചെലൊര് ഞാ ഇന്നാള് ഞാൻ കട ശ്രദ്ധിച്ചിട്ടാ പൊടിങ്ങട്ട് പാറീട്ട് ന്നിട്ട് അവട്ന്നൊണ് ആ ചെത്ത്ണതും ആ പൊടി
ആ ഏത് പൊടിയായാലും അത് രസാന്ന് കുട്ടിയെക്കൊക്കായാലു
ആ ഇന്ക്ക് വല്ല്യ ഇഷ്ടല്ല്യേ എന്തൊക്കെ അയ്ലാ മയോണേയ്സില്ലെ വെള്ളാ ന്തൊരു കേടാണേലൊ മയോണയ്സ്
ഇവരെങ്ങനെ ഉണ്ടാക്കണ ഞമ്മളുണ്ടാക്കണേലും കോഴമുട്ട അടിച്ചേണ് കോഴമുട്ട വേവി
അതന്നെ വല്ല്യൊരു കൊണോന്നൂല്ല ഡോക്ടറെന്നെ പറഞ്ഞണ് അതേമാരി മ്മളെ ആതില്ല്യേ മയോണേഴ്സിള്ളെ സൺഫ്ലവറോയലാ അത് വയ്ങ്കര കേടാണ് അത് ഒഴിവാക്കാൻ പറ്റും നമ്മ്ളെ അച്ചൻ നമ്മളെ ഹെൽത്തി ആയിട്ടുള്ള നമ്മളെ വീട്ടിലുണ്ടാക്കണെ
ആ വെളിച്ചെണ്ണ വെളിച്ചെണ്ണപ്പം ആരേവാങ്ങോന്നെ അയിനാത്രം വെലല്ലെ പൈസ
ആട്ടിച്ചാൻ കയ്യാണെ ഇനി അത്രം നന്ന്
ഉം ആട്ടിച്ചാല്ന്ന് ആട്ടിച്ചു വെച്ചാല് അപ്പൊ തമ്മറിക്കാതെട്ക്കാണ് ആ ഞമ്മള് പീടീന്ന് കൊണ്ടോര്മ്പം മ്മക്കൊരു പേടി ഉമ്മേത് കയാ വിട്ട് ഇത് ഞമ്മള് ആട്ടി വെച്ചാല് ഒരിതില്ലാതെ അങ്ങനെ ഇട്ത്ത് അത് കഴിഞ്ഞു ആണ്ട് വാർന്ന് കഴിച്ച് ഇന്റെുതെ പോലെത്തിത് കുടിച്ചേക്കു കുടിച്ചാ കിട്ടിട്ടില്ല ഉണ്ടാ ക്ക്ണ് ആക്കിട്ടെ ഇന്നോട് വെച്ചിത് കുടിച്ച് കഴിച്ചോജി ചോയ്ച്ച് ഞാൻ പറഞ്ഞ് കുടിച്ചാനൊന്നു കിട്ടിട്ടില്ല ഇവ്ടെണ്ടാക്കി കഴിഞ്ഞ്ണ്റിയ
ആ അതന്നെ പടചോനെ
ഇന്ക്ക് ഈ കൊർച്ച് തുള്ളീച്ചെ പാറന്ന്കാണ്ട് പരിപാടില്ല്യ ഉണ്ടാക്കുമ്പോ നല്ല അതിന്റെ മട്ടത്തില് ഉണ്ടാക്കണം
ആ അതാണ് ആ അതല്ല ഞമ്മള് ഇണ്ടാക്കാണെങ്കില് ആ നമ്മടെ വീട്ടില ചെറിയ സൺഫ്ലവറോയിലൊക്കെ ഇട്ട്ക്കാണ്ട്ള്ളേ ഓലാണ് ചെലോരറും നല്ലതന്ന് ഡോക്ടർമാരെന്നെ പറണ്ട് അത് ബിയാ ബിരിയാണിക്കൊക്കെന്നാലും പക്ഷെ സൺഫ്ലവറോയില് ഭയങ്കര ആ ഡോക്ടർമാരാണ് പറഞ്ഞെ
ആ ന്നിട്ട് എല്ലാരും പറയേ ഓ മറ്റേ ഓയില്നെ പാമ്പോയ്ല്നെ കാട്ട് സൺഫ്ലവറാണ് നല്ല ത് നൊക്കെ
ഏ പാമോയിലും സൺഫ്ളവറും തീരും തീര ഉപയോഗിക്കില്ല പാം ഓയില് ഉപയോഗിക്കരുന്നെന്ന ഡോക്ടർ പറഞ്ഞത്
പിന്നെത്തെ കാട്ടന്നെ ഈ വെളിച്ചെണ്ണ മുഴവ് നമുക്ക് പൊരിച്ചാനും അല്ല ഉണ്ടാവുവാ ഈ തോന്നിച്ചന്താക്കാലും കുറച്ച്
അങ്ങക്കെ എങ്ങനെ ഉണ്ടാക്കണ്ടാവുന്നത് എങ്ങനെയ ഉണ്ടാക്കണന്നൊക്കെ
ആ അത് തിന്നല്ല പൊത്ത അതന്നല്ല ഇപ്പ നമ്മുക്ക് സോക്കോട് കൂടല എന്റെ അമ്മായിമ്മക്ക് എമ്പത്തഞ്ച് വയസ്സിൽ മരിച്ചത് അന്നത്തെ ഭക്ഷണം അന്നത്തെ തീറ്റി ആഹ് ഞാൻ പറയാം അ അപ്പൊ തന്നെ വ ഓൽക്കൊക്കെ ആ കാലപ്പായപ്പോ തന്നെ വിജാതൊക്കെ ആയത് അത്ലം തൊടൂലൊ ഒരോന്ന് നട്ട്ണ്ടാക്കിയാണ്ട് അങ്ങനെ തിന്നും അങ്ങനെ ചക്കിം മാങ്ങിം അങ്ങത്തെക്കെ തിന്നാ അതൊട് ഓൽക്ക് ഒ സ്വക്കടും ഇല്ല നല്ലന്നും നമ്മൾഇപ്പ അങ്ങനത്തെല്ല പത്തെ കുട്ടേൾക്ക്ൾക്കത് വാണ
ആ ആ അതന്നെചക്കിം മാങ്ങിം ചാക്കിയല് ചക്ക തിന്ന് മ്പോ ഇപ്പൊ നാല് ണ്ട ചക്ക തിന്നുമ്പോ നമുക്ക് വയറ് വീർക്കൂല നല്ല കണല
ക്യാൻസർ നൊക്കെ നല്ല മരുന്നാണ് ചക്ക തിന്നണ്ടൊക്കെ നല്ല ചക്കയിന്നൊക്കെ കൂട്ടാനക്ക
തിന്നു ബോ അ ന്താന്ന് വെച്ചാ അത് നമ്മടെ ഷുഗർ കൊറക്കാനും രക്‌തസമ്മർദം കൊറക്കാനും ഒക്കെ നല്ലതാണ് വള അതാണ് ഈ കൊറച്ച് യേരത്തിൻ പള്ള വീർക്ക അപ്പമ്മൾ വിചാരിച്ചു ഔ തിന്നെടി നി അതെ നൊകേ വിചാരിക്കുംഅതൊക്കെ തന്നെ അത് അത് കുറച്ച് കഴിഞ്ഞാൽമാറും ചെയ്തു പക് എല്ല നമുക്ക് വയറ്റ്ന്നൊക്കെ പോവാനും ലെ ബാത്ത്റൂമില ആ അതേ ഞാൻ എല്ലാം തിന്നും ഞാൻ നല്ല തിന്നും പൗത്ത ചക്ക തിന്നാൽ ഇന്നേ ചീത്തറിം ഞാൻ കാലാവസ്ഥിം മഴ വെള്ളം കൊണ്ടും വക്ക ഞാൻ അൺ തിന്നുംഇക്ക് അത് വിചാരിച്ചിട്ട് ഇന്ന് വരേ പടച്ചോൻ വിചാരിച്ചിട്ട് അങ്ങനെ ഒരു സോ ഓ പടച്ചോനേ ചക്ക തിന്ന്ച്ച്‌ട് ഒന്നും ഇല്ല ട്ടോ ആ ദേ അതെ ചെറുപ്പത്തിലേള്ള ശീലാണ്
ആ ചക്കിം കൂട്ടാനും ഇവടെന്റെ പലേതോടും കൂട്ടാം വക്കും ന്റഅമ്മായിമ്മ ഇള്ള കാല ഇവടിംഅങ്ങൻതന്നെ പലേത് ഇട്ടുകാണ്ട് താളും തവരിം ഒക്കെഇട്ട്ക്കാണ്ട് വെക്കും എന്തോ രസാന്ന അറിയ അരിഞ്ഞ ന്നാ നമ്മൾണ്ടാ കൈ ഇപ്പ ഓല് പോയതോട് കൂടി ഇണ്ടാക്കാനും വാണ്ട തിന്നാനും വാണ്ട വാണ്ട ഓൽക്ക് ഇണ്ടാക്കി കൊടുക്ക നമ്മക്ക് ഒരു രസാൺ ആണ്ട് ആ തേങ്ങ അരച്ചന്നാൽ എന്തോരു കൂട്ടാൻ വെക്കുന്ന എന്ത് രസാനറിയാ അപ്പൊ നമ്മം അഐക്ക് നല്ല ചീര ഇടും ചീരുള്ളിം വളുത്തുള്ളിം നല്ല ചീരകും
ചലോര് ന്റെ ന്റെ കുടുംബത്തിലൊക്കേ പെരും ജീരകം ഞാൻ നല്ല ചീരക ഉപയോ
ആ നല്ല ചിരകാൺ കൂട്ടാൻക്കൊക്കെ ടേസ്റ്റ് തെര്ല് പെരിഞ്ചിരം മ്മൾ ഈ മസാലക്കറി മല്ലിക്കെ വരുന്നതിക്കെ
ങ്ങള് ചീരുള്ളിം വെളുത്തുള്ളിം ഒക്കെ അരക്കു ലൈ
ആ ചീരും വളുത്തുള്ളി കറേപ്പിന്റ ലിം ഈ ചീരും ട്ട്ങ്ങാടണ്ട് പച്ചമുളക് ട്ട് നല്ലാണ്ടരക്കും മഞ്ഞ കളറുട്ട് കാമഞ്ഞപ്പൊടി എല്ലേ കൂട്ടാൻക്കും ഇടും മഞ പൊടി
ന്നാല് ങ്ങക്ക് ഞാൻ കൊറച്ച്‌കൂടി നേരം കഴിഞ്ഞിട്ട് വിളിക്കട്ടോ ഇപ്പടി തെരക്കിലാ ഇത്തിരിട്ടാ ചൂട് നേരം കഴിഞ്ഞിട്ട് ആ അയിക്കോ ആ